ആ അപ്പൊ പറ
ഹലോ കേക്കുന്നില്ലല്ലോ ഹലോ
എനിക്ക് കേക്കുന്നുണ്ടല്ലോ
ഹലോ
ഹലോ
ആഹ് ഇപ്പ കേൾക്കാം കേക്കാം ചെറുതായിട്ട് കൊറച്ച് ഒച്ചക്ക് സംസാരിക്കുവോ
ആഹ് ഓക്കെ ഓക്കെ
ഏ
ആഹ ഓക്കെ
ആഹ ആഹ് ആഹ എന്തെടുത്തായിരുന്നു
പഠിക്കേന്നു
ഏ
പഠിക്ക പഠിക്ക
പഠിക്കാ
ആഹ!
എന്തിനാ പഠിക്കണ?
ഡിഗ്രിക്ക്.
ആ ഏതാ വിഷയം?
സൈക്കോളജി
സൈക്കോളജിയോ എവിടെയോ പഠിക്കണ?
ഞാൻ ഇവിടെവിടെ
നിങ്ങളടെ വീട് എറണാകുളം മൂവാറ്റുപ്പുഴ
ഏ നിങ്ങളെന്താ ഹൗസ് വൈഫാ അതോ?
അല്ല ഞാൻ പഠിക്കു ഞാൻ മറ്റേ നിയമം പഠിക്കുവാ അവസാന വർഷം.
ലോ യോ?
ആ അത തന്നെ
എ മ്യാരിഡാ
അല്ലല്ലല്ല
അല്ല നിങ്ങ ഏത് കോളേജില പഠിക്കണ ഫാറൂഖിലാണ് പഠിക്കണേ
ഏ ഞാൻ മലപ്പുറം ബാഫക്കിന്ന്റി
ആ ആ് നിങ്ങളടെ വീട് എവിടെ മലപ്പുറത്ത്
മലപ്പുറം കോട്ടക്കല് വാഗം
ഓ കോട്ടയ്ക്കൽ മലപ്പുറം രണ്ടത്തണി എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്
ആണോ ആ ഇങ്ങള്എത്ര ഏജ്ങ്ങക്ക്
ഏ
ഏജ് എത്ര?
എനിക്ക് ഇരുപത്തിമൂന്ന്.
ആണോ ഓ.
നിങ്ങള്
എനിക്ക ഇരുപത്
ഇരുപതലേ ആ ആ ആ് ഭക്ഷണൊക്കെ കഴിച്ചായിരുന്നോ?
ആഹ പൈസ വീട്ടില ആാരൊക്കെയ ഇണ്ട്?
എന്റെ വീട്ടില് അനിയൻ അനീത്തി ഉമ്മ ഉപ്പ
ഉ വ എന്താ പഠ പഠിപ്പ് കഴിഞ്ഞിട്ടില്ല
ഇല്ല ഞാൻ അവസാന വർഷം എനിക്ക് അടുത്ത മാർച്ചിലാണ് കഴിയുള്ളൂ!.
ആണോ എങ്ങനെുണ്ട്? എന്റെ വീട്ടില് എനിക്ക് മൂന്ന് അനിയത്തിമാരും ഒരനിയനും
അവരൊക്കെ എന്താ ചെയ്യണ?
അവരൊക്കെ പഠിക്ക ചെറിയ കുട്ടികളാ.
ഉം ആ ഉപ്പക്ക് എന്താ പണി?
ഉപ്പ ദുബായിലാ
ആഹ് ഉമാക്ക്ണ്ട ജോലിണ്ടാവോ? ആഹ് ആഹ് ആഹ് ആഹ്
ഏ ഓ അടിപൊളി കൊഴപ്പില്ല.
അവസാന വർഷാണോ സൈക്കോളജി?
ആ ലാസ്റ്റ് ഞങ്ങള് ഫോർ ഇയർ അല്ലേ ഡിഗ്രി.
നിങ്ങള് ത്രീ മൂന്നാണോ നാലാണോ?
നാല്
നാല അപ്പൊ ഇനി ഒരു കൊല്ലം അങ്ങട്ടുണ്ടല്ലേ.
ആഹ്
ഓ ഓ ഓ ഓ സൈക്കോളജി എങ്ങനെുണ്ട്
ഓ അടിപൊളി
ഉം ഇത് കഴിഞ്ഞിട്ട് എന്താ എന്ന് പോവാനാ തീരുമാനിച്ചങ്ങണെ
പി ജി ട്ക എം എസ്സി
പി ജിയോ
ആ എം എസ്സി എം എസ്സി
ആ എം എസ് സല്ലെ ആ എന്റെ ഒരു കൂട്ടാരി ഇതുപോലെ തന്നെ സൈക്കോളജി പഠിച്ചതാ ഫാറൂഖില് അത് കഴിഞ്ഞിട്ട് പഞ്ചാബിലെ ഒരു യൂണിവേഴ്സിറ്റിയില് ക്ലിനിക്കൽ സൈക്കോളജി ഇത് ചെയ്തു പി ജി
ആഹ് എന്നിട്ട്
ഇപ്പ അവള് വർക്ക് ചെയ്യ വർക്ക് ചെയ്യാൻ ജോ നോക്കിക്കൊണ്ടിരിക്കുക
എഏ ആ ഇന്റേൺഷിപ്പ് കഴിഞ് വൺ മന്ത് പാലക്കാട് വെച്ചിട്ടു ട്ടായിരുന്നു
ആ ആഹ് ആഹ് അപ്പൊ അല്ലാണ്ട് നിങ്ങ ഇവിടെന്നും പോയില്ല തിരുവനന്തപുരത്തൊക്കെ ഉണ്ടല്ലോ എവിടെയോ
ഏ ഞങ്ങള് പാല ഇല്ല ഞങ്ങക്ക് പാലക്കാടാ കിട്ടിയ പാലക്കാട് ഒരു മെന്റലോ മെന്റൽ റിസർച്ച് സെന്റർ ഉണ്ടായിരുന്നു
ആ ആ ആ ആ ആ
എങ്ങനെുണ്ട് ലോ ഒക്കെ
നല്ല പാടാ
ഏ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്
നല്ല ടഫാ കാരണം ഈ വകുപ്പുകള് കാര്യങ്ങള് അതൊക്കെ ഒക്കെ നമ്മളിങ്ങനെ മൈന്ഡില എപ്പോഴും ഓർത്തിരിക്കാ വച്ചാ അതിങ്ങനെ കിട്ടൂല
ആ നല്ലോണം കാണാണ്ട് പഠിക്കേണ്ടിരല്ലേ
ഉം എല്ലാം കാണാതെ പഠിക്കുക ഓരോ ഇതും കാണാതെ കാണാതെ പഠിക്കണം
പരീക്ഷയ്ക്ക് ഒക്കെ നല്ല പാട അ അങ്ങനെ പെട്ടെന്ന് നമ്മള് ഓർത്തല്ല ഓർത്തോഓർത്തെ എഴുതണ്ടേ
ഉം ആണോ ഇത് പഠിച്ചിട്ട് ഇ എന്ത എടു ടുക്കണേ
അത് കഴിഞ്ഞിട്ട് ഞാൻ കോ കോടതി പോകും ഒരു കൊല്ലം കോടതി പോണം അത് കയിഞ്ഞിട്ട് ഞാൻ പി എസ് സി നോക്കാ വിചാരിച്ചു സർക്കാർ ജോലിക്ക് വേണ്ടിയേ വക്കീലായിട്ട് തുടർന്ന അറിയാലോ പൈസൊന്നും കിട്ടൂല്ല വക്കീല യിട്ട്ഒരു നല്ല പൈസൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു പത്ത് കൊല്ലൊക്കെ കഴിയണം
ആ
അപ്പൊ ഞാൻ വിചാരിച്ചു വല്ല സർക്കാർ ജോലി നോക്കുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ അതില്ലേ നല്ലത് വിചാരിച്ചു
ഉ
ഇങ്ങ നിങ്ങ ഇങ്ങനെ പി ജി ഒക്കെ പുറത്തോട്ടാണ് നോക്കണ അതായത് കേരളത്തിന്റെ വെളിയിലേക്കാണ് നോക്കണ
അറിയൂല എങ്ങനെയ അറയിൂല
ഉം ഉം ഉ വീടിന്റെ അടുത്ത് തന്നെയാണോ കോളേജ്
ആ കുറിച്ച് പോയാൽ മതി
ആ കോളേജിൽ എങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടോ
ഓ പരിപാടൊക്കെ ഉണ്ടാവല്ലേ നിങ്ങള് കോളേജിലോ
നമ്മുടെ കോളേജ്ന്ന് പറഞ്ഞാ കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ ഡിപ്പാർട്ട്മെന്റ്ണ് അതുഅല്ല പിന്നൊരു ഇങ്ങൻത്തെ കോളേജായൊണ്ട് പരിവാടികളൊക്കെ കൊറവാ കൂടുതലും ക്ലാസ് എപ്പോഴും പഠിപ്പ്
ആ
പിന്നെ ഇങ്ങള് എറണാകുളത്തേനൊക്കെ വന്നിട്ട് ണ്ടോ
എറണാകുള്ത്ത്ക്ക് ഒരു വട്ടം വന്നിട്ട് ണ്ട്
അ ആ
ലുലൂക്ക്
ആ ലൂലൂല് ശരിയ ശരിയാ അപ്പൊ യാത്രകളൊന്നും പോവാറില്ല
ആ പോകാറ്ണ്ട് പക്ഷെ ഇപ്പ ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതൊണ്ടൊക്കെ ഇങ്ങനെ പിന്നെ ഉപ്പ ആണെങ്കില് ദു ഗൾഫിലാണ്അപ്പ പിന്നങ്ങനെ വീട്ടിൽ ആരു ഇല്ല അങ്ങനെ
അ അ അ ആ അപ്പ കൂട്ടരെക്കെയിട്ടോ കൂട്ടരായിട്ട് പൊവാറില്ലേ
കൂട്ടുരായിറ്റൊക്കെ പോരല്ണ്ട് പക്ഷെ ഇങ്ങനെ ദ വല്ലാണ്ട് ദൂരൊന്നും പോലില്ല
ക്ക അട്ത്തായിരിക്കുല്ലേ പോണെ ഓ നിങ്ങടെ സ്ഥലത്ത്ക്കെ എന്തെങ്കിലൊ ക്കെ കാണാം പാ പാകത്തിന്ള്ള സ്ഥലങ്ങളൊക്കെ ഇണ്ടോ
മലപ്പുർത്തോ മലപ്പുറത്തൊക്കെ ഇഷ്ടണ്ട് കോട്ടക്കലല്ല മലപ്പുറൊ ഇഷ്ടം പോലെ ഇണ്ട്
അ അ അ അ ആ ഇങ്ങക്ക് അപ്പ ഏതാ എളുപ്പഏതാ കോഴിക്കോട്ടേക്കോണാണെ എളുപ്പ അതോമലപ്പുറത്തിനോണാണെ എള്പ്പം
കോഴിക്കോട് നമ്മളെട്ത്ത നമ്മളെ ജില്ലെന്റെ എട്ത്താ കോഴിക്കോട്ക്കും സുഖാണ് മല ഓ മലപ്പുറ മ്മക്ക് സുഖം
ആ അ അ ആ ആ ഭക്ഷണം കഴിച്ചില്ലേ ഇല്ല
ഞാവുല്ലെ ഇനി രാത്രി ത്തെ ഡിന്നറ് കഴിക്കണ്ടാന്ന് കയിച്ച്ട്ട്ല്ല
ഉം ഉ പിന്നെ അപ്പൊ ഇനിയിപ്പ അ ഏ
ഇങ്ങള് എന്തെങ്കിലും വർക്ക് യ്തിന്നൊ
ഇല്ല
ഉം
അ അല്ല ഇപ്പ പഠിക്കാനൊന്നുല്ലേ നാളെയൊക്കെ ക്ലാസ്സ്ണ്ടോ
മ് നാളെ ക്ലാസ്ണ്ട് പഴേ ഇതുവരെ പ പാ പഠിക്ക്ന്നെ പഠിച്ച് കഴിഞ്ഞീന്റെ ഷ ഞാൻ പിന്നെ ഫോൺമക്ക് ഇര്ന്നെ
ആ ആ ആ ആ ആ ആ നിങ്ങക്ക് മഴയിണ്ടോ അവിടെ മഴേടെ അവധി അങ്ങനെ എന്തെങ്കിലൊക്കെ
മഴ മഴ ഇവിടെ ന വല്ലാണ്ട് പെയ്തിട്ടില്ല അപ്പ അങ്ങനല്ല നല്ലം പെയ്ത്ഴിഞ്ഞാല് അവധിയൊക്കെ തരും
ആ നമുക്ക്പ്പോ ഇവിടെ രണ്ടുസായിട്ട് നല്ല മ അവധിയൊന്നുല്ല പക്ഷെ മഴ നല്ല പെയ്യ് ണ്ട്
പേരെന്താ
ഏ
പേരെന്തങ്ങളെ
ആ എന്റെ പേര് ഫാത്തിമ
ഫാത്തിമ ആ
ആ നിങ്ങൾടെ പേരെന്താ
എന്റെ പേര് ഷഹന ജബിൻ
ആ അ അ ആ
എത്രായിപ്പ് ഏ മ് അതല്ല മ് നിങ്ങ മലപ്പുർത്ത്ക്ക് വന്ന് ണോങ്ങള്
ആഹ ഞാൻ വ വന്നിട്ടില്ല ഇങ്ങനെ ഞാൻ പഠിക്കുന്നത് കാസർഗോഡാണ് അപ്പൊ അങ്ങനെ പോകുമ്പോ പോയിട്ടുണ്ട് അല്ലാതെ മലപ്പുറത്തേക്ക ആയിട്ട് വന്നിട്ടില്ല
ഓ
പിന്നെ എറെ കൂട്ടുകാടെ വീട്ടില് വരണം എന്നൊക്കെ വിചാരിക്കണ്ട്
ആ
നിങ്ങ എങ്ങനെയ ഭക്ഷണൊക്കെ ഇണ്ടാക്കോ നന്നായിട്ട്
ആ അങ്ങനതല്ല
ആ ആഹ ഇങ്ങനെ പുതിയ പുതിയ ഇതന്ന ഇങ്ങനെ ഫ ഫോണിലന്നും നോക്കിയൊന്നും ഉണ്ടാക്കുന്നില്ല യൂട്യൂബിലും നോക്കി ആഏ ആ ആ പുതിയത് ഇങ്ങനെ പരീക്ഷിക്കണ ഇഷ്ടാണോ കഴിക്കാൻ
ആഹ അത് ഇഷ്ട
മലപ്പുറം പിന്നെ നല്ല ഫുഡ് നല്ല ഭക്ഷണം കിട്ടണ നാടല്ലേ
യെസ് ആ നല്ല ഫുഡ് കിട്ടു
നിങ്ങളുടെ ബിരിയാണിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞങ്ങളുടെ ഇവിടെ പൈനാപ്പിൾ ഇട്ട പോലെ മ ബിരിയാണി അല്ലല്ലോ നിങ്ങൾക്ക് നല്ല ബിരിയാണി അല്ലേ
ആണോ
നമ്മുടെ ഇവിടെ പൈനാ
അന അപ്പള്ള ഉം
നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിറ നാളത്തുന്ന് ബിരിയാണി
ഇവിടുത്തെ പൈനാപ്പിളിടെ ബിരിയാണിയാ
ആഹ
ഇല്ല നമ്മള് ഇല്ലാ തോന്നണ്ട്
ആ പൈനാപ്പിൾ ഇട്ട ബിരിയാണി ഒന്ന് ട്രൈ ചെയ്തോക്ക
ആ
അപ്പൊ ഉമ്മായക്കെ എന്തെടുക്കുവ അവരെല്ലാരും
അവരൊക്കെണ്ട അവിടെ
ഉ ഉം ഉം ഉം ഉ വാപ്പ ഇപ്പ വന്നിട്ട്പ്പൊ
ആ ഇന്നീന്റെ കല്യാണാണ് അപ്പൊ അപ്പ അയിന് വി
ഓ കല്യാണാണോ
ആഹ് കല്യാണ സപ്പ
എപ്പത്തേക്ക കല്യാണ സെപ്റ്റംബറിലോ എപ്പത്തേക്കാ കല്യാണം
സെപ്റ്റംബർക്ക്
ആ ആ ആ അപ്പൊ ചർക്കന എന്ത് ചെയ്യ
ചര്ക്കന് ദുബായില മാനേജറ ആയിട്ട് വര്ക്ക് ചെയ്യുന്നുണ്ട്
ആ ആ ആ ഓ അപ്പം അതിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെയാണോ
ആ ആ വരക്കങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങോണ്ടിരിക്കണ് എ ശരി ഇട്ടന്നല്േ